ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗ് എന്തോ എടുക്കുവാ രാവിലെ
എന്താ രാവിലത്തെ ഓരോ പരിപാടികളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ
ആഹ്
അവിടെ എന്താ പരിപാടി
എവിടെയും രാവിലെ എല്ലാരും എഴുന്നേറ്റില്ല ഓരോത്തരൊക്കെ എഴുന്നേക്കുന്നതേ ഉള്ളു
ആഹ് അതെ ഇവിടെ അങ്ങനെ തന്നെ ഒരു ഓരോരുത്തർ ഇങ്ങനെ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുന്നു വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് ഫുൾ ലേറ്റാ
ആണ് എല്ലാരും ഇല്ലായിറ്റ നമ്മുക്ക് താമ എണീക്കാൻ കുറച്ച് മടി അല്ലിയോ എല്ലാർക്കും പോകാത്തോണ്ട്
ആഹ് അതെ നമ്മൾ ഇനിയിപ്പം തൊടങ്ങാറൊക്കെ ആയില്ലേ
ഇനിപ്പ തുടങ്ങാറൊക്കെ ആയി സ്കൂൾ തൊറപ്പിന്റെ പർച്ചേസൊക്കെ കഴിഞ്ഞോ
പർച്ചേസ് കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അവിടെ കഴിഞ്ഞോ
ആഹ് ആഹ് ഇവിടെ കൊറച്ചൊക്കെ വാങ്ങിച്ചു ബുക്കൊക്കെ വാങ്ങിച്ചു രണ്ടു പേര് ഒരാള് ഒരാളെ ഉള്ളു സ്കൂളിൽ പോന്ന ഒരാള് അങ്ങനവാടിയിലാ
ആഹ് ആണോ എത്രാം ക്ലാസ്ലാ മൂത്ത ആള്
മൂത്തയാള് ഇപ്പൊ നാലിലോട്ട്
ആഹ ഇവിടെം സെയിം തന്നെ
അപ്പൊ അയാൾക്ക് കൊറച്ച് സ ഇളയാള് അങ്ങനവാടിയില് ഉം അപ്പൊ എളയ ആൾക്ക് വലുതായിട്ട് വാങ്ങിക്കണ്ട മൂത്ത ആൾക്ക് എല്ലാം വാങ്ങിച്ചു
മൂത്ത ആങ്ങൾക്ക് മേടിക്കുമ്പോ ചെറിയൊരു വാശി എനിക്കും അത് വേണം വേണന്ന് ഉള്ള ഇതേള്ളൂ ആഹ് അതെ വെറുതെ കാര്യം ഒന്നും ഇല്ലല്ലേ കൊണ്ടുപോന്നും വേണ്ടല്ലോ
ആഹ് ഇല്ല തൊട്ടടുത്താ അംഗനവാടി അപ്പഴേ
ആഹ് ആഹ്
അതുകൊണ്ട് വല്യ പാടില്ല പിന്നെ മഴയുണ്ടോ ആഹ് വഴക്കൊന്നും ഇല്ലാതെ പൊക്കോളും
ആഹ് ആഹ് മഴ രണ്ട് മൂന്നൂസായി പെയ്യിട്ട് പെയ്തിട്ട്
ഇവിടെ നല്ല മഴയാ മുറ്റൊക്കെ നല്ല കോലമായിട്ട് കിടക്കാ
ആണോ നല്ല മഴ പെയ്തൊ ഇന്ന്
ഇന്നലെ ഇന്നലേം മെനഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു മഴയാണ് പിന്നെ പോരാത്തിന് ഈച്ചടെ ശല്യം ഉണ്ട്
ഓഹ് അത
ഈച്ചയുടെ ഈച്ചയെ പടിക്കാനൊരു പെ ആഹ് ഇച്ചയെ പിടിക്കാന് ഒര് സാനം കൊണ്ട് വെച്ചു അല്ലേ ഫ്ലൈ ട്രാപ്പ് പോലത്തെ
ആഹ് അതില് വീഴ്ന്ന്ണ്ടോ ഇന്നിട്ട്
ആഹ് വീഴുന്നുണ്ട് അല്ലാതെ ഇരിക്കാനേ പറ്റത്തില്ല പിള്ളാരൊക്കെ
ചക്കാ മാങ്ങ സീസണ് ഒക്കെ ആയതോണ്ട് ഫുള്ള് ഇത് തന്നെ ആയിരിക്കും ലേ
ആണ് ആണ് കുഞ്ഞുങ്ങള് ഉള്ള ഒണ്ടേയെ ആഹ് ഒണ്ട് ഒണ്ട് കുഞ്ഞുങ്ങള് ഒള്ളത് കൊണ്ടേ അവര് ഓരോന്നൊക്കെ കൊണ്ട് വെച്ച് കഴിക്കുമ്പൊ മധുരം ഒള്ളതൊക്കെ
ആഹ് എന്താ അവര് അങ്ങനെ വീഴിക്കാണ്ടും ചെലപ്പോ കയിച്ചിട്ട് സൈഡിലൊക്കെ വെക്കുന്നതും ഒക്കെ ഇണ്ടാവൂല്ലോ
ആഹ് ബാക്കിയൊക്കെ വെക്ക്ന്നോണ്ടേ
ആഹ് വേഗം വെരും ഇത് എല്ലായിത്തും ഒണ്ട് ഇപ്പം
ഉം ഇപ്പം അതിന്റെ സീസനാണ്
ആഹ് ആ തു മഴ ആയാതൊണ്ട് തുണിയൊക്കെ ഒണങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കൂല്ലോ
ബയങ്കര പാടാ ഓരോന്നൊക്കെ പോരാടെ സൈഡിലൊക്കെ ഇട്ട് ഒണക്കിയൊക്കെ എട്ക്ക്ന്ന് ഇപ്പൊ ഇന്ന് രാവിലെ കൊറച്ച് വേയില് ഒണ്ട് അത് കൊണ്ടര് സമാധാനം ഒണ്ട്
ആഹ് ആഹ് നിങ്ങള് ഒറ്റാക്ക്യാണോ ബ ഹസ്ബനിങ്ങൻ്റും നിങ്ങളും
ഞങ്ങള് യെ ഞങ്ങള് പിള്ളോരും ഞങ്ങള് എല്ലാരും കൂടെ
ആഹ് ആഹ്
പിന്നെ
ഉം എന്തേ
രാവിലത്തേക്ക് ഇന്ന് അപ്പേം ആര്ന്ന് അപ്പോം ചമ്മന്തി ഇന്ന് രാവിലെ ആരും ഒന്നും കയിച്ചില്ല എല്ലാരും ഒറക്കവ പിള്ളേര് മൂത്താള് എഴ്ന്നേറ്റ് വന്ന് പല്ല് തേക്കാൻ ബ്രഷു കൊടുത്തോണ്ട് പോന്നു എളയാളേ എയ്ന്നേറ്റ് അച്ഛന്റെ എട്ത്ത് കേടക്ക്ന്ന് യെ താമസം ആഹ് സമയം കൊണ്ട് നമ്മടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒത്
പണി അതെ അങ്ങനെയാണെങ്കി അത് കയി ഇനി ഇവമ്മ ഇവരടെ ബഹളം ആയതോണ്ട് പിന്നെ വിചാരിച്ചാ പോലെന്നും കാര്യങ്ങള് നടക്കൂല്ലാ
ഇല്ല രണ്ടാളും കൂടെ വഴക്കായി ഇനി എളേയാളേ ഒര് പത്ത് മണിയൊക്കെ കയിമ്പോ അങ്കാനാവടി പറഞ്ഞ് വിട്ടാ മൂത്താള് പിന്നെ ഒന്നും മിണ്ടാത്തില്ല സൈലന്റ് ആകും
ആഹ് ഒറ്റക്ക് ആവുമ്പോ അല്ലെ അട്ത്താ വീട്ടിലെ കുട്ടികളേ
ഇല്ല പിള്ളോര് അങ്ങ് അങ്ങനെ അട്ത്തില്ലാ
ആഹ് അംഗൻവാടി പോന്നേണ്ട് കൊഴപ്പില്ലാ
ഉം കൊഴപ്പല്ല അങ്ങന അങ് പോ
ഇവടെ ഇ ആഹ് ഇവടെ ബ അംഗൻവാടി കൊണ്ടാക്കിയാ പോകും പശേ കൊണ്ടാക്ക്ന്നാ അവടും വെരെ ബയങ്കര വഴക്കാ പോവില്ല പോവില്ല പ്രത്യേകിച്ച് ഇവടെ അടുത്താ വീട്ടിലൊക്കെ കുട്ടി ള് ഇണ്ട് അവരൊക്കെ ഇങ്ങ് നമ്മടെ വീട്ടിലോട്ടേ ഇങ്ങനെ കളിക്ക്യാൻ വെരും ഇപ്പേ എല്ലാരോം കൂടി കണ്ട് കയിമ്പോ പുള്ളിക്ക് ബയങ്കര ഒര്
ആഹ് എവടെയും പോകത്തില്ലാ അവടം വെരെ പോക്ന്നത് വേരെ തൊട്ടാടാത്ത് അങ്കാവാടി തോട്ട് അപ്പറം അവടെ വേരെ പോ കൊണ്ട് ആക്കാണാ വെരെ വഴക്കാ ടീച്ചറ് ഇവടാ ഇവടാ അവരുടെ അംഗനവാടി ടീച്ചർ ഇവടാ വണ്ടി വെ ക്കന്നേ ഞങ്ങടെ വീട്ടിൻ്റെ എട്ത്താ വണ്ടി വെക്ക്ന്നേ ടീച്ചർ വന്ന് കയിമ്പോ കൊണ്ട് അവടെ വിടും അ ഇപ്പോ തന്നെ വഴക്കാ അവടെ ചെന്ന് കയിഞ്ഞാ പിന്നെ ടീച്ചറെ പേടിച്ച് അവടെ അങ്ങ് ഇര്ന്നോളൂ വഴക്കില്ല
ആഹ് ആഹ് നമ്മടെ ഇവടെ അട്ത്തൊക്കെ തന്നെയാണ് അത്ര അട്ത്താല്ല ഒര് ഇച്ചിരി പോയാ മതി കൊണ്ടാക്കി കയിഞ്ഞാ ഒര് ഇച്ചിരി നേരം കരഞ്ഞ സെറ്റ് ആയിക്കോളും വൈന്നേരം കൂട്ടാൻ ചെല്ലമ്പ്പോക്കെ ബയങ്കര സന്തോഷാ ഫുള്ള് കളിയും കൂട്ടാൻ ചെല്ല്മ്പോ അവര് ഇങ്ങോട്ട് വെരില്ല അവടെ ഫുള്ള് കളിയാ ഇത് കളിച്ചിട്ട് വെരാം അത് കളിച്ചിട്ട് വെരാന്ന് പറയും
ആഹ് അത് ശരിയ അതുവരെ അങ്ങ് പൊന്നിടം വരെയുള്ള പാടെയുള്ളു
പ്രശ്നേ ഉള്ളൂ പിന്നെ ഞാനും ഇവരെല്ലാവരും അത്രക്ക് ഇതാക്കില്ല ഇനിപ്പോ സ്കൂൾ ഒരാൾ മൂത്താള് പൂവൂലോ അപ്പോ വിടാന്ന് വിചാരിച്
ഇനിപ്പം അല്ലെലും കുറച്ച് ദിവസേല്ലേ ള്ളൂ
ആഹ് ഞ്‌പ്പ കൊർചൂസൊള്ളു പിന്നെ ഞങ്ങക്കിവിടെ അടുത്തൊരു കല്യാണൊക്കെണ്ട് പിന്നെ എന്തായാലും പോവാൻ പറ്റൂല ലീവാക്കേണ്ടി വരും. പ്പൊ പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞു ഒരുമിച്ചോ ഓഹ് ചക്കയും മാങ്ങയും ഇപ്രാവശ്യം ഇഷ്ടം പോലെണ്ട്
എഹ്
ഏ പഴുത്ത് കഴിക്കാൻ തുടങ്ങിയോ അവിടെ?
ആഹ് ഇവിടെ കുറച്ച് കൊണ്ട് വന്നായിരുന്നു പിന്നെ വീട്ടീന്ന് കൊറച്ച് മാങ്ങ കൊണ്ട് വന്നു പിന്നെ കുറച്ച് അം ഉണക്കിയൊക്കെ വെച്ച് ആഹ് വെയിലുള്ള സമയത്തൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഉണക്കി വെച്ച് അടമങ്ങയൊക്കെ അരിഞ്ഞു വെച്ച് അങ്ങനെയാക്കി വെച്ചു പിന്നെ ഇനിയിപ്പോ അതൊന്നും പറ്റത്തില്ല ആഹ് ഇനി പ്പൊ അതൊന്നും മഴയായി പോയില്ലേ
ആഹ് ഇനിയിപ്പോ അത് പറ്റൂല പക്ഷെ അത് അങ്ങനെ ആക്കി വെച്ചാല് ആഹ് ഇല്ലല്ലേ അവിടെ അങ്ങനെ ആക്കി വെച്ചാ അത് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും
ആഹ് കൊറച്ച് നാളൊക്കെ ഉപയോഗിക്കാം ഉണക്കിന് നമ്മള് നല് നല്ലപോലെ ഉണക്കി വെച്ചാലേ നമുക്ക് മീനൊക്കെ പറ്റിക്കത്തില്ലേ അതിനാതൊക്കെ ഇടാം ഈ പൂ അല്ലാത്തെ മാങ്ങെക്കെ പുളിക്ക് പകരേ ഇതിടും എല്ലാർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും
ആഹ് ശീലായവർക്ക് പ്രശ്നമില്ല ചിലർ ക്ക് പിന്നെ പെട്ടെന്ന് ടേസ്റ്റ് കിട്ടുമ്പോ ചിലത് ഇഷ്ടവും ചിലത്തിഷ്ടാവില്ലാ
ആഹ് ഇല്ല
ങ് മിനൊക്കെ വെക്കുമ്പോ എന്താ പുളി എന്താ ഉപയോഗിക്ക സാധരണ ആഹ് ആഹ്
ആഹ് ഇവിടെ ഒത്തിരി ഇടുന്നത് ഇഷ്ടവല്ല മോനാണെങ്കിൽ അച്ചാറിട്ട് കൊടുത്താ ഭയങ്കര ജീവന മാങ്ങ ചക്കെ ചക്കെയൊക്കെ ജീവന്റെ ജീവന ഉം
ആണ് എല്ലാം കഴിക്കോ പഴുത്തതും പച്ചയൊക്കെ കഴിച്ചോളോ
ആഹ് കഴിക്കും വല്യ ഇഷ്ട അയിന് അമ്മ എവിടെ കിട്ടിയാലും കൊണ്ട് വരും അതുകൊണ്ടാ ഇച്ചെടെ ശല്യം ഇതും കൂടെ കൂടുതല്
ആഹ് അല്ല അവിടെ സൃന്തായിട്ട് ഇല്ല?
ഇല്ല ഇവിടെ സ്വന്തമായിട്ടില്ല ഒന്നുകിൽ വീട്ടിന്ന് കൊണ്ടുവരും അല്ലെങ്കിൽ ഇവിടെ അമ്മേ അ പ്പർത്തൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴൊക്കെ കാണുമ്പോ ഓരോ സ്ഥലത്തിന്നക്കെ
അഹ് ആഹ് നമ്മുടെ ഇവിടെ സ്വന്തായിട്ടുണ്ട് അതുകൊണ്ട് ഫുൾ ടൈം ഈച്ച തന്നെ ആയിരിക്കും അതിങ്ങനെ വ ഴുത്ത് വീണാലും മാങ്ങ പഴുത്ത് വീണാലും ഫുള്ള് പിന്നെ ഇവിടെ അല്ലാത്ത മാങ്ങാളൊന്നും പഴുത്തിട്ടില്ല പഴുക്കാനൊക്കെ ആവുന്നേയുള്ളൂ നാട്ടുമാവില്ലേ അത് മാ ത്ര പഴുത്തതൊള്ളൂ
ആഹ് അത് നല്ല രുചിയാണല്ലോ കഴിക്കാന്
ആഹ് ഇപ്പം മഴ കുറവായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാന് അപ്പൊ മഴ ഇനി ആയിക്കഴിഞ്ഞാല് എല്ലാം കണക്കാ
ആഹ് അതെ പുഴുവാകും ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ആഹ് ഇങ്ങനെ റോഡിന്റെ സൈഡും കൂടിയാണ് ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ കുട്ടികളൊക്കെ പെറുക്കി തിന്നും അപ്പൊ അതൊരു ടെൻഷനാ മഴ ആയി കഴിഞ്ഞാല്
അവരൊന്നും നോക്കൂലല്ലോ വെറുതെ മാങ്ങ കാണുന്നു എടുത്ത് കഴിക്കല്ലേ
ആണോ
ആഹ് ജലദോഷ.
ആഹ് പനിയായോ കുറ സെറ്റ് എല്ലാവരുടെയും പനി കഴിഞ്ഞതേള്ളൂ. ആഹ് തൊടങ്ങി സ്കൂള് തുറന് കഴിയുമ്പോ പിന്നെ. കൊറചീസം പോയി കഴിഞ്ഞാൽ പിന്നെ പനി.
ആഹ് അതെ സ്കൂള് തൊറ ആ അതെ ഇവർക്ക് എടക് എടക് ഓരോ. സ്കൂളിൽ പോകാൻ തൊടങ്ങിയ ഓരോന്നും കൊണ്ട് വരും.
ആഹ് മൂത്ത ആള് ഒരു പനിയും കൊണ്ട് വരും അത് കഴിയുമ്പോൾ ഇളയാൾക്കാവും അത് കഴിഞ്ഞ് വീട്ടിൽ എല്ലാവർക്കും ആവും. അങ്ങനാ പൊതുവേ ഇപ്പൊ ഒരു പനി കഴിഞ്ഞതേ ഒള്ളു.
ആഹ്.
ആഹ് അടുത്താ ഞാൻ കൊണ്ട് വിടാ ചെയണെ അടുത്തായത് കൊണ്ട്. സ്കൂൾ ബസിൽ പോണ്ട ഊമ്പറുണ്ട്ന്നാലും നമ്മുക്കിടത്തയണ്ട് രാവിലെ കൊണ്ടു വിടും. വൈകീട്ട് വിളിച്ചോണ്ടു വരും.
ലഞ്ചും ഒക്കെ കൊണ്ടോണോ.
അല്ല അവിടന്നുണ്ടല്ലോ സ്കൂളിന്നുണ്ട്.
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ലല്ലേ ആ രാവിലെ വരുന്നതും വൈകുന്നേരം വര വരുന്നതും നോക്കിയാ.
നോക്കിയാൽ മതി പിന്നെ ഇനിയിപ്പ അഞ്ചാം ക്ലാസ്. വരേ ഒള്ളൂ അത് കഴിയുമ്പോ പിന്നെ ചോറ് കൊണ്ടുപോണ്ടി വരും.
സേമ് സ്കൂള് സേമ് തന്നെയാ ആഹ് അതെ.
അല്ലല്ല അഞ്ച് കഴിയുമ്പോ പിന്നെ സ്കൂള് മാറ്റണം അവിടെ അഞ്ചാം ക്ലാസ് ഈ സ്കൂൾ അഞ്ച് വരേ ഉള്ളു അത് കഴിഞ്ഞുമ്പ വേറെ സ്കൂളിലോട്ട് ആക്കണം.
ആഹ് വേറെ സ്കൂള് ദൂരം ഉണ്ടോ.
ആഹ് ഇനി അടുത്ത സ്കൂളാക്പോ കുറച് ദൂരായിരിക്കും അന്നേരം സ്കൂൾ ബസി വിടേണ്ടിവരും. നോക്കണം ഇനിയിപ്പൊ ഇവിടെ സ്കൂളിനിപ്പോ നാല്. ല്ല ആയുള്ളൂ ഇനിയിപ്പോ ഒരു വർഷം കെയപ്പല്ല
ആഹ് അത് കഴിയുമ്പോ നോക്കിയാ മതില്ലേ. ആണോ.
ആഹ് ചോറ് കൊണ്ടുവാ പാത്രം കഴിച്ചു സ്കൂളിൽ ചോറുണ്ട് കഴിച്ച് കഴിഞ്ഞാ പാത്രം കഴ്കാൻ പോയി കഴിഞ്ഞാ ഫസ്റ്റ്. ചടിക്കാൻ പറ്റത്തില്ല. അത് ചോറ് നേരത്തെ കഴിച്ചോണ്ട് അതല്ലേ കളിക്കാൻ സമയം കിട്ടത്തൊള്ളൂ. പാത്രൊക്കെ കഴികി വരുമ്പോ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടാണ് കൊണ്ടു പോകത്തില്ല ഒരു ദവസം ഉണ്ടങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാ അന്ന് കൊണ്ടുപോടാ മോനേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകത്തില്ല വേണ്ട പാത്രം കഴ്കാൻ താമസന്.
ആണ്ല്ലേ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാട്ടോ ഒ എന്തേലും വീട്ടിൽന്ന് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ് ഇഷ്ടം പക്ഷെ ഞാൻ കൊടുത്തു വിടാറില്ല. സ്കൂളിലുണ്ടല്ലോ ഒക്കെ അവിടുന്ന് കഴിച്ചാൽ മതിന്ന് പറയും.
ഉം ഇത് കൊണ്ടു പോകത്തില്ല എന്നിട്ട് വന്നിട്ട് എന്റെടുത്ത് വന്ന് പറയാ ഓരോ കൂട്ടുകാരുടെ അമ്മ ഉണ്ടാക്കിയ കറിയുടെ ഒക്കെ ആകാശിന്റെ അമ്മയുടെ കറി എപ്പോഴും പറയും അവന്റെ കൂട്ടുകാരൻ ആകാശിന്റെ അമ്മയുടെ തീയല് സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നു.
നമ്മള്ണ്ടാക്കുന്ന കൊണ്ടുപോകില്ല ല്ലെ
അത്ര വാങ്ങിച്ച് കഴിക്കും നീ ഇവിടന്നൊന്നും കൊണ്ടു പോകത്തില്ലന്ന് പിന്നെ പറയും എനിക്ക് പാത്ര പാത്രം കഴ്കാൻ വയ്യാത്തൊണ്ട കൊണ്ടോവാത്തേന്ന്
ത് അല്ല. അല്ലല് ആ അല്ലല് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മട അമ്മമാർ ഉണ്ടാക്കുന്ന കറീനേക്കാളും ടേസ്റ്റ് റ്റ് മറ്റുള്ള അമ്മമാരുണ്ടാക്കിക്കൊണ്ട് വരുന്നതായിരിക്കും
സ്പെഷലിനെപ്പറ്റി വന്ന് പറയും ഇവടെ.
ആഹ് നമ്മൾക്കും അങ്ങനെയല്ലായിരുന്നോ നമ്മള് കൊണ്ടുവന്ന കാര്യെ ഒ അവിടെ വെക്കവാ അവര് കൊണ്ടിരുന്ന കതിയൊക്കെ നമ്മളെ കയക്ക
അന്നൊക്കെ നമ്മള് കൊണ്ടോയിക്കൈഞ്ഞ എല്ലാരും കൂടെ കൈയിട്ട് വാരി
ആഹ്
ഇപ്പഴല്ല കൊടയും അതൊക്കെ ആയിരുന്നു പക്ഷേ നമ്മളൊക്കെ പോവുമ്പോ നഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് പിള്ളേർ തനിച്ചു വിടാമല്ലോ നടന്നൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പോവായിരുന്നു ഇപ്പൊ അവരെ അങ്ങനെയൊെ വിടാൻ പേടിയാ
ആ അതെ ഇവിടെ ഓട്ടോയ്ക്കാ പോകുന്നത് ഇത്രയും വർഷം ഓട്ടോയ്ക്കാ പോയ ത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും വർഷം സ്കൂൾ അടുത്താ ഒരുവിധം ദൂരമൊന്നുല്ല നടന്നു പോകാനുള്ള ദൂരേള്ളൂ പക്ഷെ നമ്മുടെ ഒരിത് കൊണ്ട് നമ്മളിങ്ങനെ ഓട്ടോ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചു ഓട്ടോ വിട്ട് വിട്ട് അതൊരു ശീലായി അപ്പോ ഞാൻ പറയും ഈ വർഷം മുതൽ നടന്നൊക്കെ പോയി ക്യോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കയാ
ആ കൊറച്ച മുതർന്ന നമ്മക്ക് തീരെണ്ട പല കൂട്ടുകന്നെ കൂട്ടുകാരുണ്ടെങ്കി കുഴപ്പല്ല അവര് കൂട്ടായിട്ട്ങ്ങ് പോക്കും
പോയിക്കോളൂ ആ ഇവിടെന്ന് കുറച്ച് പിള്ളേരൊക്കെ ഇണ്ട് ആ
അപ്പ എവിടെന്ന് എത്തി പോണോ